ഹലോ
ഹലോ
ആ കേക്കുണ്ട് എന്തൊക്കെണ്ട്
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
സുഖം തന്നെ അല്ലേ
സുഖം തന്നെ
മഴയാണെങ്കിലെ വെളിയിൽ ദേ വെളിയിലിറങ്ങി വന്നപ്പോൾവന്നപ്പോൾ നല്ല മഴ
ഓ ഇവിടെ നല്ല വെയില.
അയ്യോ അഹ് മഴയാന്നെ മഴ മഴ നല്ല തണുപ്പ് ആ നല്ല തണുപ്പ് നല്ല മഴ വെളിയിൽ ഇറങ്ങൻ മിറ്റത് ഇറങ്ങൻ പോലും പറ്റത്തില്ല
ഓ ഇന്ന് ഇപ്പൊ ഞങ്ങളൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങ ഹിഹിഹി നല്ല വെയിൽ ഇവിടെ നല്ല മഴ ആയിരുന്നു
അങ്ങനെയപ്പം ക്ലാസ്സിൽ പോകുന്നുണ്ട് പോകണം ക്ലാസിൽ പോണം ഓർത്തിരിക്കുവ ഞാൻ ഇനി ക്ലാസ്സിൽ പോകാതിരുന്നിട്ട് പഠിച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ പോവുന്ന ആ സ്കൂളിന്ന് ഇറങ്ങാനും പറ്റത്തില്ലന്നെ
അത് എന്താ
ആ എന്നുവച്ചാ ഞാൻ ഒരു ഏഴ് എട്ട് വർഷം എട്ട് വർഷം അവിടെ വർക്ക് ചെയ്തു സ്കൂളില്
ഏത് ക്ലാസ്സിലാ
ഞാൻ കെജി തൊട്ട് പൊന്നുണ്ട്
കെ ജി ല് വരെ ഉണ്ടോ നിങ്ങളു
ഞാൻ കേട്ടിട്ട് വൺ അല്ലെ എൽ പി യു പി അല്ലെ
ആആ ൽ പി യും കെ ജി ഒക്കെ ഉണ്ട്.
ആ പ്രൈവറ്റ് സ്കൂളിൽ പോണം പ്രൈവറ്റ് സ്കൂൾന്ന് പറയുമ്പോ അവര് കൊടുക്കു ന്ന അവര് ഏതാണോ ക്ലാസ് കൊടുക്കുന്നെ ഇപ്പൊ ചിലർ ഇപ്പം നമ്മൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിട്ട് ഇടും കുറച്ച് അതാത് നല്ല എക്സ്പീരിയൻസും പിള്ളേരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ലോവർ സ്കൂൾ ക്ലാസ്സേ കൊടുക്കത്തുള്ളൂ കാരണം അവരൊക്കെ ആണെങ്കില് ആ ക്ലാസ് കണ്ട്രോള് ആയിട്ട് വെക്കത്തുള്ളൂ പുതിയ പിള്ളേർക്ക് അങ്ങനെ ക്ലാസ്സ് കൊടുക്കത്തില്ല പുതിയ പിള്ളാർക്ക് ക്ലാസ്സേ കൊടുക്കത്തുള്ളൂ കാരണം അവർക്ക് അങ്ങനെ മാനേജ് ചെയ്യാനുള്ളത് കാണത്തില്ലല്ലോ. അവർക്ക് ഇപ്പൊ ഞാൻ ഞങ്ങടെ അവ അങ്ങനെയാ, പൊതുവെ അങ്ങനെയാ കൊടുക്കുന്നെ. എല്ലാ സ്
വെല്ല്യ ക്ലാസ് കൊടുക്കുലേ.
ആഹ് വല്യ ക്ലാസ് പൊതുവേ പ്രൈവറ്റ് സ്കൂളുകളിൽ, പൊതുവേ വല്യ ക്ലാസ്സുകള് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഈ കുഞ്ഞു പിള്ളേരെ എല്ലാം കൈ, കാര്യം ചെയ്യാൻ അറിയാത്ത ടീച്ചേഴ്സിനെ കൊടുക്കുന്നേ
അന്നേ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആണോ സി ബിഎസ്
സി ബി എസ്‌ സി ബി എസ് സി
ആഹ്
അപ്പം, അതുകൊണ്ട് ഞാൻ ഡെയിലി വേജസ് ഒന്നും പോ നേരത്തെ പോവായിരുന്നു ഡെയിലി വേജസ്. പിന്നെ കെറ്റ് ഇല്ലായ് ന്നു. അങ്ങനെ ഞാൻ എറങ്ങി. അങ്ങനെ എറങ്ങിയിട്ടാണ് ഈ പ്രൈവറ്റ് സ്കൂളിൽ കെറിയത്.
ആഹ്.
റ്റെറ്റുണ്ട് പക്ഷേ പ്രൈവറ്റ് സ്കൂളി ഇരുന്നയ. ഇറങ്ങാതെ ഇങ്ങനെ നോക്കിയിരിക്കും അപ്പ ഇനി പോയാലും രണ്ടു മാസം മൂന്ന് മാസം കിട്ടും പിന്നെ വീട്ടിലിരിക്കേണ്ടി ഇത് വരും എന്നോർത്താണ് എറങ്ങാതിരിക്കുന്നെ. പക്ഷെ ഇനി എറങ്ങണം കാറണം ഇനി ഇതേ ഒക്കെ പറഞ്ഞല്ലോ ക്ലാസ്സി പോകാതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യ ഇല്ലല്ലേ
ഇല്ല ഞമ്മള് ഒരിത് നോക്കുമ്പം അമ്മള് ഫുുള്ളായിട്ട് അയിക്ക് എറങ്ങിയാലേ നമ്മക്ക് കിട്ടുള്ളൂ അമ്മടെ ഔടിം ഇബടിം കൂടി ആയാ ല് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല അവിടുത്തെ നമ്മള് ഒരു ദിവസം നമ്മള് പിന്നെ സ് സ്കൂളിൽ പോവുമ്പോ നമ്മള് കുട്ടിയാക്ക് പറഞ്ഞ് കൊടുക്കണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഓലെ നോട്ട്സ് നമുക്ക് പ്രി പ്പയർ നോ നോക്കി കൊടുക്കേണ്ടി യേരും ഏ ഓല്ക്ക് പറഞ്ഞ് കൊടു ക്കാള്ളത് നമ്മള് എക്സ്ട്രാ നമ്മള് പറഞ് കൊടുക്കേണ്ടി പുസ്തകത്തിലുള്ള ഒക്കെ ഞമ്മള് റെഫർ ചെയ്യേണ്ടി വരും അപ്പൊ അതുംഞ നമ്മളെ ഈ വീട്ടിലിര്ന്ന്ക്കാണ്ടുള്ള ഈ പഠനം കൂടി നടക്കൂല ഏതെങ്കിലും ഒന്ന് നടക്കുള്ളൂ
അങ്ങനെ എൻലിൻ എന്നോടും പറയുന്നെ നീ കൊറച്ച് ദിവസം ഇങ്ങനെ പി എസ് സിക്ക് പോയിട്ട് ഇവിടെ ഒരു പി എസ് സി ഏ സെൻററൊണ്ടേ കെ എം ജി ന്ന് പറയുന്നൊരു സെ സെന്ററൊണ്ട് അപ്പൊ അവിടെ പോയിരുന്ന് പഠിക്കാൻ പറയുവാ
ആ അങ്ങനെപ്പ ഞാനും വി വിചാരിച്ചത് ഞങ്ങള് അതുവരെ അങ്ങനേ നീ അപ്പ ഞാപ്പ ദേ ഇതുവരെ ഞാനും അങ്ങനെ തന്നേ നി അതിനെ ഒന്നരാട്ട് കോൺസെൻട്രേറ്റയ്ത് ഇങ്ങനെ പോവലേനി
മ് മ്
അപ്പൊ ഇനിയിപ്പം ഞാപ്പോ ഡേയ്ലിവേജ് കൊറച്ച് വർക്ക് ചെയ്തിന്നല്ലോ അപ്പൊ ഇഞ്ഞ് കൊറെ ഇന്റർവ്യൂന് പോയിണ് ഇതുവരെ കിട്ടിയിട്ടൊന്നുല്ല മ്മള് ലിസ്റ്റിലില്ലെങ്കിലും പഞ്ചായത്തൊള്ളോലൊക്കെ നോക്കിഅല്ലെ കൊടുക്കുള്ളൂ
അതെ അതെ അതെ
അപ്പം കി ഇതുവരെ കിട്ടിട്ടില്ല അപ്പം ഇനിയിപ്പ അടുത്ത യു പി ഇപ്പ അടുത്ത് വിളിക്കും എൽ ഡി വിളിക്കും
എൽ ഡി എ എപ്പഴാ എ എ എൽ ഡി ഇനി എപ്പഴാ വിളിക്കുന്നെ നമുക്ക്
പ്പായിരിക്കും വിള്
സാറ് പറയുന്നു എൽ ഡിക്ക് പഠിച്ചാ തന്നെ നമക്ക് പി എസ് സി എൽ പി എസ് എ യു പി എസ് എ എഴുതാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നൊക്കെ പറയും കട്ട് ഓഫ് ആണോന്നെ നമുക്ക് പി എസ് സി
ആ ക ഇതുവരെ എക്സാം എഴുതിയോക്കിലെ
ഇല്ല
ആ ആ
കട്ടോഫ് എ
കട് കട് കട്ടോഫ് എത്രയാന്നൊന്ന് പറയാൻ പ പറ്റൂല അത് ഒരു എക്സാമിനനുസരിച്ചായിരിക്കും എക്സാമ് ടഫ് ആയാ ക ക കട്ട് ഓഫ് പിന്നെ കൂടും കൊറയും എക്സാം സിമ്പിൾ ആണെ കട്ട് ഓഫ് കൂടും അതൊക്കെ അങ്ങനെ ഓരോ എക്സാമിനനു സരിച്ചാണ് പറയാ
ആ സെയ്‌ഫദേ അതായത് കൊസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് കൂടുവോ
ആ അപ്പൊ എല്ലാർക്കും കിട്ടുവല്ലോ ആൻസറ് ഒരു സിമ്പിള് നൂറ് കൊസ്റ്റ്യൻ സിമ്പിൾ ചോദിച്ചാല് ഒരു വിധ ആൾക്കാരൊക്കെ അത് അറ്റൻറ് ചെയ്യു
അതെ
അപ്പൊ എല്ലാരേം ലിസ്റ്റിൽ എടുക്കാൻ പറ്റൂലല്ലോ ഒ രു രു ര് എത്ര ആളെ നിശ്ചയിക്കും ആദ്യന്നെ ഒരു നൂറ് ആളെയാണ് ശ് ചെയിക്കാണെങ്കില് ആ നൂറാള് പിന്നെ എത്ര മാർക്കിന്റെ ഉള്ളിലാ വന്നത് വെച്ച അവിടെ വെച്ച് കട്ട് ഓഫ്ണ്ടാക്കും അത്രേ ഉള്ളൂ ചെലപ്പോ ഈ തൊണ്ണൂറ്റഞ്ച് പിന്നെ തൊണ്ണൂറ്റിയഞ്ച് ഏ ആള് തൊണ്ണൂറ്റിഞ്ച് മാർക്കിന് അറ്റൻറ് നൂറ ആള് ചെയ്തണ എന്നുണ്ടെങ്കി ആ തൊണ്ണൂറ്റഞ്ച ആയിരിക്കും കട്ട് ഓഫ്
വാ
അങ്ങനെയാണ് വര
അപ്പൊ ഈ പരീക്ഷ കഴിഞ് വാല്യുവേഷൻ എല്ലാം കഴി കേട്ടണ ഈ കട്ട ഓഫ്
ആഹ അതൊക്കെ കഴിഞ്ഞി
വേല് വഷം കഴിഞ്ഞിട്ടണോ കട്ടഓഫ് തരുന്നത് അ ഹാ
അങ്ങനെയാണ് വരിക മൈനസ് മാർക്ക് ഉണ്ട് അത് മൂന്നെണ്ണം തപ്പോ അപ്പന്നെ തെറ്റില് ഒരു മാർക്ക് മൈനസ് ചെയ്യും
മൂന്നെണ്ണം തെറ്റിയാൽ ഒരു മാർക്ക് മൈനസ് മൂന്നെണ്ണം തെറ്റിച്ചെഴുതി നാലാമത്തെ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയെങ്കിൽ ആ നാലാമത്തെ മാ പരുമാർക്ക് പോയി
ആ പോയി
ആഹ
അത് നമ്മൾ മൈനസ് കൊറക്കുകന്നാണ് ഏറ്റവും നല്ലത് മൈനസ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതരുത് അറിയില്ലന്നുണ്ടെങ്കിലും എഴുതരുത് അപ്പ മൈനസോവിടെ ഉണ്ടാവില്ല കിട്ടിയ മാർക്കവിടെ ഉണ്ടാവും
എഴുതാതിരുന്നാൽ മതേ തെറ്റ് കുറ്റിക്കരുതുന്നേ ഉള്ളൂ
തെറ്റിച്ചാ പിന്നെ ആ തെറ്റിക്കരുത് തെറ്റിച്ചാല് നമ്മള് എഴുതി അവിടെ ഉണ്ടാവും തെറ്റിച്ചാത് എഴുതിയാല് നമ്മളത് എഴുതി അവിടെ ഉണ്ടാവും അഥവാ നമ്മള് തെറ്റിയാല് നമ്മൾ എഴുതിയന്ന് ഇങ്ങനെ മാർക്ക് കുറഞ്ഞഞ് കുറഞ്ഞഞ് പോകല്ലേ
ഇപ്പൊ എഴുതാതെ വിട്ട എഴുതാതെ വിട്ടുപോയാൽ നമുക്ക് മാർക്ക് കുറയത്തില്ല
എ എ ഹ ഇല്ല ഇല്ലാതെ വിട്ട മാർക്ക് കുറയില്ല അവിടെ ഉണ്ടാവും കിട്ടിയ മാർക്ക്
അവിടെ ഉണ്ടാകും പക്ഷെ തെറ്റിച്ച് എഴുതരു ത്
തെറ്റിച്ച് എഴതിയല് തെറ്റിയാ തെറ്റിയല് നമ്മുക്കയിന് മാർക്ക് കൊറയല്ലേ
ആ
ആ
ശരിയാ
ആഹ് അപ്പൊ ഒരു അ എ പയിനഞ്ചെണ്ണക്കൊഅട് തെറ്റിയാല് അഞ്ച് മാർക്കാണ്ട് പോവും
ഉം
ലേ അഞ്ച് മാർക്ക് ന്നൊകെ പോയത്രയാ അക്ക റാങ്ക്ങ്ങട്ട് പോന്ന മ്മൾത് അപ്പൊ നമ്മള് ശരിക്കും തെറ്റിച്ചാതെ എഴുതി പോണം ക്കൊരു കടമ്പയാണ്
ന്റയോ ദൈവമേ
എൽപി ഒക്കെ വേം കിട്ടൊല്ലോ നമുക്ക് നോക്കി കൂടെ എൽ
നോക്കുന്നുണ്ട് എൽ പ്പി കിട്ടുന്നേ കിട്ടണം ഞാ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം
എൽ എൽ പി പെട്ടെന്ന് കിട്ടണതാ അതാ ഞാൻ ചോദി ട്ടതെ എല്ലാർക്കും എൽ പി വേം കേർട്ടോല്ലോ മറ്റേന്റെ മാതിരിയല്ലല്ലോ യു പി ന്റെയും എച്ച് എസ് എന്റെയും മാതിരിയല്ലല്ലോ
ആല്ല അതെ അതെ അതെ
മ്
എല്ലാരും പറയുന്നുണ്ട് എൽ പി പെട്ടെന്ന് കിട്ടു ഈ പ്രാവശ്യം ഈ ഞാന അതാന്നെ ഓർത്തിരിക്കുന്നത് ഞാന് ഇറങ്ങണം എങ്ങനെലും എറങ്ങിട്ട് പഠിക്കാ പോണം ക്ലാസ്സി പോണം പി എ സിക്ക് പോണം
പിന്നെ ഒഴിവുണ്ടെങ്കി അവിടെ തന്നെ കിട്ടൂലേ ഓക്ക്
അങ്ങനെ തരത്തില്ല കാരണം നമ്മള് ഇങ്ങനെ ഇടക്കൊരു ഇറങ്ങീട്ടേ പൊതുവേ ഇടയ്ക്ക് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല ഇറങ്ങാനൊന്നും സമ്മതി ക്കില്ല പക്ഷെ ഇ ഇപ്പൊ ഞമ്മക്ക് ഡിസംബറിൽ വിളിക്കുവാണെങ്കിൽ വിളി ച്ചുന്ന് വെച്ചോ അപ്പൊ അടുത്ത നെക്സ്റ്റ് നമ ഇനി എപ്പോഴായിരിക്കും അ അടുത്ത ആറു മാസം കഴിഞ്ഞിട്ടല്ലേ
ആ ആറു മാസം കൊണ്ടൊക്കെ പഠിച്ചുതീ രോ
ഇല്ല
ഇല്ലാന്നാ പഠിച്ച് തീരുന്നോലും ഉണ്ട്ട്ടോ ഓരോരുത്തരെ കെ ഇതനുസരിച്ചല്ലേ
ഞാൻ ഓർക്കുന്നെ ഡിസംബറിൽ വിളിക്കുവാണെങ്കി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസമേ ഉള്ളൂ അപ്പൊ ഒരു മൂന്ന് മാസം കൂടെ സ് സ്കൂളി പോയിട്ട് അങ്ങോ്ട്ട് മൂന്ന് മാസം പിന്നെ അങ്ങോ
ആഹ്. പോവാതിരിക്കണന്ന് വിചാരിച്ചെ ആഹ്. അങ്ങനൊക്കെ പഠിക്കാൻ കയിയുന്നുണ്ടെങ്കിൽ പിന്നെ അതാ നല്ലത് വെർ തേ ഒഴിവാക്കണ്ടല്ലോ.
അല്ലെങ്കി സാറ്റർഡേ സൺഡേ പോണം ക്ലാസ്സി പോണം പി എസിക്ക് പോണം.
ഏഹ് ആഹ്.
സാറ്റർഡേ സൺഡേ ക്ലാസിൽ പോണം.
ആഹ് ആഹ്.
ഒരു വർഷം എങ്ങനെയാലും പോണം അല്ലാതെ നീ എന്നാ ചെയ്യണ്ടെ.
ആഹ്.
പോണം പോകണം തീരുമാനിചി ട്ടിരിക്കുവാ പോണം.
പോണം പോണം തീ
അതേന്നെ എനി ക്കെങ്ങനേലും കേറണം വേറെ വഴി ഒരു രക്ഷയില്ല കേറി തന്നെയാവണം ഞാന് എനിക്ക് ചെട്ട് കിട്ടാൻ തന്നെ പെടാ പാട്പെട്ട് തെറ്റ് കിട്ടി ഇനി തെറ്റ് കയ്യി വെച്ചി ട്ട് ഞാൻ വെറുതെ വീട്ടിരുന്നിട്ട് നമുക്ക് ഇനിപ്പൊ അത് ശരിക്കറിയില്ലല്ലോ എല്ലേരും പറിന്ന് കെ റ്റെറ്റ് വണ്ണ് കിട്ടാൻ ഭയങ്കര പാടാ പാടാ പാടാന്ന് കേ തെറ്റില്ലേലും സ് പാടാ കെട്ടോ വന്ന് കിട്ടാനായിട്ട് അയ്യോ ഭയങ്കരപാട് ഞാൻ എത്ര തവണ എഴുതിന്നറിയാവോ റ്റെറ്റ് വണ്ണ് കി ട്ടാനിച്ചിരി പാടാന്നേ റ്റു ആവ്മ്പൊ പെ ട്ടന്ന് കിട്ടും കാരണം നമുക്കാ സിക്സ്റ്റി മാർക്ക് ഒണ്ടല്ലോ
സിക്സ്റ്റി മാർക്ക് എങ്ങനെ?
ച്ച പ്പേതേലും സ്‌പെഷൽ സെറ്റ് നമ്മടെ സബ്ജക്റ്റിന് ഒരു ഫിഫ് സിക്സ്റ്റി മാർക്കുണ്ടല്ലോ കൊസ്റ്റ്യൻസ് അപ്പൊ അതേല് നമ്മള് കൊർ ച്ചും കൂടെ കു ത്തി ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ആ സിക് സ്റ്റി മാർക്കില് എങ്ങനേലും നമുക്കൊരു ഏഹ് ഫോർട്ടിയേലും മേടി ക്ക്യാ അല്ലേ അറുവത് മാർക് ക്കില് ഒരു ഇരുവത് ന് നാ നാല്പത് മാർക്ക് ഒരു പോട്ടെ ഒരു മുപ്പത്തഞ്ച് മാർക്കേലും വാങ്ങിക്കാൻ പറ്റുവല്ലോ
ആ വാങ്ങിക്കാം
ആ അപ്പോ ആണ് ങ്ങനെ വാങ്ങിക്കാ. അടുത്തത് ലാംഗ്വവേജ് ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം. തമിഴാണെങ്കിൽ തമിഴ്. ഇംഗ്ലീഷ് ആ. അപ്പോ ലാംഗ്വവേജില് നമുക്കെങ്ങനെക്കോ കൂടിപ്പോയാലും ഒരു ഇരുപത് മാർക്ക് മേടിക്കാം. അപ്പം മുപ്പതും മുപ്പത്തഞ്ച് നാല്പത്തഞ്ചായല്ലോ.
ആ ആ ഒരു കോള് വരുണ്ട്ട്ടോ കട്ടാക്കിയാളെ